ഹലോ
എവിടേടീ എന്തൊക്കെയുണ്ട് വിശേഷം
ഞാന് ഇവിടെ ഇരിക്കണ് നീ കൊറെ നാളായല്ലൊ വിളിച്ചിട്ട് എന്തെ വിളിക്കാത്ത ബിസി ആയിരുന്നോ
അതേടി ഞാൻ കൊറച്ച് ബിസി ആയിരുന്ന് ഇപ്പ ഈ അടുത്ത സമയത്ത് ഞാൻ ഇവിടെ അടുത്തൊരു ബൊട് ട്ടാണിക്കൽ ഗാർഡനിൽ പോയി അങ്ങനെ ഇന്ന് കൊറെ തൈകള് മേടിച്ച് നടാൻ വേണ്ടീട്ട് അപ്പ അങ്ങനൊക്കേ നിനക്ക്‌ ഭയങ്കര
അതാണ്ലെ നീ അന്ന് ഫോട്ടോസൊക്കെ ഇട്ടിരുന്ന
ആഹ് അതാ ഞാൻ ഫോട്ടോസൊക്കെ ഇട്ടിരുന്നത് അപ്പ നിനക്ക് ഇത് നല്ല ഇൻറസ്റ്റ് ആണല്ലോ അപ്പ ഞാ നിന്റെ അടുത്ത് അതിനെ പറ്റി ഇത് നടമ്പോ എന്തൊക്കെ ചെയ്യണന്ന് ചോദിക്കാന്ന് വിചാരിച്ച് നീ അടുത്ത സമയത്ത് അവിടുന്ന് ഒരു കൊർച്ച് തയ്യൊക്കെ മേടിച്ചിട്ട് ഫോട്ടോ ഇട്ടിരുന്നില്ലേ
ഓഹ് ഞാൻ മേടിച്ചിത് ഞാനത് ബഡ്ഡ് ചെയ്തിട്ടുള്ളതാ മേടിച്ചിട്ടുള്ളത് അതാകുമ്പോ പെട്ടെന്ന് കായ് കൊല്ലോ മൂന്ന് വർഷൊക്കെ കൂടുമ്പോ മറ്റേ നാടനാണെങ്കിൽ ഇത് പത്ത് പതിനഞ്ച് വർഷം ഇരിക്കത്തില്ലേ നീ ഏതിന്റൊക്കാണ് മേടിച്ചെ
ഞാന് മറ്റേ അഗസ്ത്യ മുരിങ്ങയുണ്ടല്ലോ ഞാനങ്ങനെയുള്ള ചെടികള് കൊറച്ച് മേടിച്ച് ആവശ്യവുള്ള ഉപയോഗപ്പെടുന്ന രീതിയില് അങ്ങനെ കൊർച്ച് കായികളില്ലാത്ത ഉം പിന്നെ ഞാൻ മേടിച്ചത് മറ്റേ ഒരു ആത്തിച്ചക്കയുണ്ട ല്ലോ ആത്തിച്ചക്കയുടെ ചെടി മേടിച്ച്
ആഹ് ഇവിടെ ആത്തിച്ചക്കയുണ്ട് ആത്തിച്ചക്കയുടെ ഇവിടെ അല്ലാ ആഹ് ഉണ്ട് അത് മേടിച്ചകിട്ടില്ല അല്ലാണ്ട് നമ്മള് കഴിച്ചിട്ട് അതിന്റെ വിത്ത് കൊണ്ട് പ്പ അങ്ങനെ പൊടിച്ചിട്ട് വന്നത്
അപ്പ അങ്ങനെ വരുമ്പോ അത് ആഹ അത് നാടൻ ആയിരിക്കത്തില്ലല്ലോ അല്ലേ
അത് അറിയത്തില്ല അത് പക്ഷേ ഇപ്പം പത്ത് പതിനഞ്ച് വർഷമായി പക്ഷെ ഇപ്പോഴും കാഴ്ച്ചിട്ടില്ല പക്ഷെ ബഡ് ചെയതാണെങ്കിൽ പെട്ടെന്ന് കഴിക്കല്ലോ അങ്ങനെ
നമ്മടെ വീട്ടിലുണ്ടൊരു ആത്തിമരം അതിലും നിറച്ചും കായ്ക്കും പക്ഷെ അത് ബഡൊന്നുല്ല നമ്മളല്ലാണ്ട് എവിടനോ തൈ കിട്ടി കൊണ്ട് നട്ടതാ ഒരുപാട് നാളായിട്ട് അത് കാച്ചി ഇപ്പ അത് കണ്ടിന്യൂസ് ആയിട്ട് കായ്ക്കും ശരിക്കും കായ്ക്കും വല്യ വല്യ ചക്കാൾ ഉണ്ടാവുപ്പ അതില് അത് പക്ഷെ ഒരുപാട് ഉപയോഗം ഉള്ളതാ
പക്ഷെ ഇവിടത്തേൽ കൊറെ വർഷായി ഇതുവരെ കായിചില്ലായി ചിലപ്പോ ഇനിയിപ്പോ കാഴ്ച തൊടങ്ങുമ്പോ എല്ലാ വർഷും കായ്ക്കുവായിരിക്കും ഇതുവരെ തൊടങ്ങിയിട്ടില്ല ഞാനാണിക്കത് കഴിക്കാനായിട്ട് മറ്റെ മോതിര വളയൊഒക്കെ ചെയ്ത നോക്കി എന്നിട്ടും കാഴ്ചിട്ടൊന്നും ഇല്ലഇനി ഇപ്പ നോക്കാം ഇവിടെ ആകെ കഴ്ക്കുന്ന റമ്പൂട്ടാനാ
ആഹ റബൂട്ടാന് കായ്ക്കുവല്ലേ ചിലപ്പോ അയ്ന് ചോല
അതറിയത്തില്ല പക്ഷേ ഒര് അതുകൊണ്ടാണോന്ന് അറിയത്തില്ല എങ്കിലും അത്യാവിശ്യം വെളിച്ചവും വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് ത് നിക്കുന്നത് പിന്നെ ഓരോ മണ്ണിന്റെയും പ്രത്യേകതനുസരിച്ചിട്ടൊക്കെ ഇരിക്കുവല്ലോ അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇവിടെ ഇങ്ങനെ പതിയെ പതിയെ തയ്ച് വളരുന്നത്
ഉം നമ്മുടെ വീട്
പിന്നെ ഒത്തിരി സ്റ്റാർ ഫ്രൂട്ട് ഇല്ലായിരുന്നോ
ഏതാടി
സ്റ്റാർ ഫ്രൂട്ട് ഇല്ലേ അത് നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ
സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും കായ്ചില്ലാന്ന് അല്ല ഉണ്ടു ഉണ്ട് ശരിയാ മറ്റേ സ്റ്റാർ പുളിഞ്ചിയല്ലേ നീ പറയുന്നത് അത് നമ്മുടെ വീട്ടിലുണ്ട് ശരിക്കും നറച്ച് കായ്ച്ചിട്ടുണ്ട്
ആഹ് അത് തന്നെ പക്ഷെ അത് നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് എനിക് അത് കിട്ടിയന്ന ഇഷ്ട ഞാനന്ന് ബോട്ടാൽ പോയി അപ്പം അതിന്റെ ഒരു തൈ ബഡ് ചെയ്ത് മേടിച്ചട്ടുണ്ടായിരുന്നു അതും മാാങ്കോസ്റ്റിനും മേടിച്ചിട്ടുണ്ടായിരുന്നു
ഓ അത് പല വെറൈറ്റീസ് ഉണ്ട് മാങ്കോസ്റ്റിനൊന്നും ഇല്ല അത്രയ്ക്കും വല്യ വല്യ തൈകളൊന്നും നമ്മുടെ വീട്ടില് ഇല്ലടി നമ്മള് സാധാരണ പോലത്തെ കുറച്ച് തൈകളൊക്കെ നട്ടിട്ടുള്ളു ആഗ്രഹമുണ്ട് മാങ്കോസ്റ്റിനോക്കെ നടന്നത്
മാങ്കോസ്റ്റിൻ വെച്ചാൽ നല്ലതാണ് ഞങ്ങളൊരു തെയ് മേടിച് നട്ടിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു അതും മൂന്നാല് വർഷം കഴിയുമ്പോഴത്തേക്കും കായ്ക്കുന്ന ടൈപ്പാന്ന് തോന്നും ബഡ്
ആന ആനപ്പുള്ളിത്തക്കന്നല്ലേ അതിന് പറയുന്ന
ആഹ അത് തന്നെ ആനപുളിഞ്ചിക്കാ അതല്ലേ അതെന്നും രാവിലെ തത്ത കഴിക്കാൻ വരുംഈ ആനപ്പുളിഞ്ചിക്ക ഇതിന്റ പല വെറൈറ്റീസ് ഉണ്ട് എനിക്ക്തോന്നുന്നു നിങ്ങളുടെ വീട്ടിലേഏതോ പുളിയുള്ള വെറൈറ്റി ആണല്ലേ
ഞങ്ങടെ വീട്ടില് അതില്ല അതിന്റെ തൈ ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്നതേ ഉള്ളു അന്ന് ഞാൻ പറഞ്ഞേ ബോട്ടാണ്ണീന് മേടിച്ച വെച്ചാന്ന് പറഞ്ഞാൽഅത് ഇതിന് അതിനുള്ള ഒരു തൈ കിട്ടിയ അതിന്റെ ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ട് അടുത്തുള്ള വീട്ടുകളിൽ
ഓ നീ അപ്പം അത് നട്ടില്ലേ
അത് നട്ടില്ല അത് കൊണ്ടുവന്ന കവറിൽ അതുപോലെ ഇട്ട് വച്ചിരിക്ക അത് കുറച്ച് കൊണ്ടുവന്ന ഉടനെ നമ്മൾ നടാൻ പാടില്ലല്ലോ അങ്ങനെ ഒരു ഒന്ന് രണ്ടാഴ്ച കവറീ തന്നെ ഇരുന്നിട്ട് നടാന്ന് വെച്ചു
ഓ അങ്ങനെ നമ്മുടെ വീട്ടിലേ ആഹ് ഞാൻ കുറച്ചും കൂടെ ചെറു ഞാൻ നല്ല ചെറുതായിരുന്നപ്പ അങ്ങട് നട്ടതാണ് ഈ ആനപ്പുളിഞ്ചിക്ക അത് പക്ഷെ ഇപ്പൊ ഒത്തിരി മുറ്റമ്പോഴത്തേക്കും ഈ കമ്പ് മുറ്റമ്പോ ഒരുപാട് പുളിഞ്ചിക്ക വരുല്ലോ അപ്പൊ ആ രീതിയിലായി നമ്മള് ജ്യൂസൊക്കെ അടിച്ചു കുടിക്കും പിന്നെ ഏതൊക്കെയോ ഷുഗറിനൊക്കെ നല്ലതാന്നാ പറയുന്നത് പിന്നെ ഈ അടുത്ത സമയത്ത് ഞാന് ഒരു ഇതിൽ കണ്ട് അത് അങ്ങനെ ഒരുപാട് അടിച്ചു കുടിച്ചുകൂടെ കിഡ്നിക്കൊക്കെ കുഴപ്പ വാണെന്ന് അങ്ങനെയും കണ്ടു
ചിലപ്പോ അങ്ങനെ ആയിരിക്കും നമ്മള ഏത് സാധനവും ഗുണ ആണെങ്കിലും ഒരുപാട് കഴിച്ചൂടല്ലോ അതുകൊണ്ടായിരിക്കാം ഞാൻ പണ്ട് ഒരു ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നു അതി ആ വീടിന്റെ അടുത്ത് ഈ ആനപുളിഞ്ചിക്ക ഉണ്ടായിരുന്നു അപ്പഴാണ് ഫസ്റ്റ് പക്ഷെ അത് നല്ല മധുരം ഉള്ളതായതുകൊണ്ട് എനിക്ക് ഭയങ്കരായി ഇഷ്ടപ്പെട്ടു പക്ഷെ ചില ആൾക്കാര് പറയും ഇതിന് ഭയങ്കര പുളിപ്പുള്ളത് കൊണ്ടല്ലേ ഇപ്പൊന്ന് നീ പറഞ്ഞ പോലെ രണ്ട് ഇന ആയിരിക്കും ഇത് രണ്ടും അതുകൊണ്ടായിരിക്കും പക്ഷെ ഇവിടെയുള്ള ആഹ് മോതിരവളയം
മോതിരവളയം ചെയ്തന്നറിഞ്ഞു അതെങ്ങനെ മോതിരവളയം ഞാനിങ്ങനെ കൊറെ വീഡിയോസ് കണ്ടു പക്ഷെ എനിക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യ ആഹ്
ഞാനും മോതിരവളയും വീഡിയോസ് കണ്ട് ചെയ്തു അത് നമ്മള് ത തറയിൽ മണ്ണിന്റെ അതായത് നമ്മള് മണ്ണിന്റെ അവിടെന്ന് അഞ്ചടി എന്തോ ഉയരത്തില് ഉയരത്തില് നമ്മളിങ്ങനെ ചെറിയ അതിന്റെ തൊലി മാത്രം ഇങ്ങനെ റൗണ്ടിന് ഇങ്ങനെ ചെറിയൊ ഒരു ഒരു സെന്റിമീറ്റർ വീതിക്ക് അത്രേ വേണ്ട അര സെന്റിമീറ്റർ വീതിക്കല്ലോ ഇങ്ങനെ തൊലി ഇങ്ങനെ ചുരുട്ടി എടുക്കണം വട്ടത്തില് റൗണ്ട് പോലെ അങ്ങനെ ചെയ്യണം പക്ഷെ ഞാനത് ചെയ്തിട്ടും പരീക്ഷിച്ച് വിജയിത്തില്ല കാരണം ഇത് ചെയ്യേണ്ടത് ഈ ഇപ്പൊ ഓരോ ഓരോന്നും അതിന്റെ ഫലം തരുന്ന ഒരു സമയം ഉണ്ടല്ലോ അതായത് ഏതെങ്കിലും മാസത്തിലായിരിക്കും പിന്നെ ഇപ്പ ചക്കണ്ടാവുന്നതും മാങ്ങ ഉണ്ടാവുന്നതും അങ്ങനെ ഒരു മാസല്ലേ അതിന്റെ അത് ആദ്യത്തെ ഫലം തരുന്നതിന്റെ അഞ്ചാറ് മാസം മുന്നേ നമ്മള് ഈ സംഭവം ചെയ്ത് വെക്കണം അങ്ങനെയാണെങ്കിൽ മാത്രേ ഇത് കറക്ട് ആവു പക്ഷേ ഞാൻ ചെയ്ത ആഹ് സമയത്ത് ആണോന്ന് എനിക്കറിഞ്ഞൂട ഈ ആത്തിച്ചക്ക കായിക്കുന്ന സമയം ഏതാന്ന് എനിക്കറിയത്തില്ല ഞാൻ ഏതൊ ഒരു സമയത്ത് വീഡിയോ കണ്ട് അന്ന് പോയി ചെയ്ത് വെച്ച് എന്നിട്ടും കായ്ളൊന്നും ഉണ്ടായിട്ടില്ല
ഓഹ് നിനക്കറിയാലോ എനിക്കിങ്ങനെ ഈ ചെടികളൊന്നും വലിയ ഇട്രസ്റ്റ് ഇല്ല പിന്നെ ഞാന് ഇതൊക്ക മേടിച്ച അപ്പൊ നിന്നെ ഇങ്ങനെ ആലോച്ചു ഇപ്പൊ നിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്യാല്ലോ പക്ഷേ ഈ മോതിര വളയത്തിന്റെ ആഹ് ഒരു സംഭവം എനിക്ക് വീഡിയോ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ അങ്ങനെ ഒരു പരീക്ഷണം നടത്ത ത്താൻ വേണ്ടി പോയില്ല പിന്നെ വേറെച്ചില ഇങ്ങനെ നമ്മുടെ എന്തൊക്കെയോ പൊടിയൊക്കെ മേടിച്ചിട്ട് വെള്ളത്തിക്കലക്കി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കല്ലോ ഈ ചെടിയുടെ മൂട്ടില് ഒരുപാട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ അടുത്ത സമയത്ത് അങ്ങനെ ഒരാള് കൃഷിഭവനിൽ നിന്നാണ് വന്നതെന്നും പറ എന്നിട്ട് മണ്ട പോയ ഒരു മാവ് ഉണ്ടായിരുന്നു ആപ്പിൾ മാവ് ആഹ് ആപ്പിൾ മാവിന്റെ മൂട്ടില് ഇവരിതേ പോലെ കലക്കി ഒഴിച്ചിട്ട് അവര് തന്നെ കുഴിയെടുത്ത് അതില് ഒഴിച്ച് ഇങ്ങനെ ശരിയാക്കി തരും അത് അതിനു ശേഷം അത് ശരിയായി ആ മാവങ്ങ് ശരിയായി പക്ഷെ സമയത്ത് ഞാൻ മനസ്സിലായി ആപ്പിൾ മാവന്ന് പറയുമ്പോ ശ
ഹലോ ആഹ് ഇല്ല ആപ്പിൾ മാവ് പറയുന്ന എന്തുവാ
ആപ്പിൾ മാവന്ന് പറയ ആഹ് മാങ്ങ മാവ മാങ്ങയാണത് മാങ്ങ അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ പോലെ ഇരിക്കും ആപ്പിളിന്റെ ഒരു സ്ട്രക്ചറാണ് ഇതിനുള്ളത് പിന്നെ ഇത് അധികം പുളുപ്പില്ല സാധാരണ മറ്റൽ കണ്ണി മാങ്ങ അങ്ങനെ വലുതായി അങ്ങനെ പുളിപ്പ് വരുല്ലോ ഇതിന്റെകത്ത് പുളിപ്പില്ല ഇത് നമ്മുക്ക് ഒരു പരുവ ആവുമ്പോ തന്നെ നല്ല മധുരമാ കഴിക്കാൻ പിന്നെ ഇത് പഴുത്ത കഴിയുമ്പോ നല്ല മധുരവും നല്ല മണവും ഒക്കെയാണ് അപ്പൊ അതാണ് ആപ്പിൾ മാവ്ന്ന് പറയണം പിന്നെ വേറെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്ടി ഈ മാവി ഇതിൽ തന്നെ ബദാം മാങ്ങാ ആപ്പിൾ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അടുത്ത സമയത്ത് ഞാനൊരു മാങ്ങാ മേളൽ പോയപ്പോ അപ്പഴാ അത് കണ്ടത്
ഞാനും ഈ ബദാ മാങ്ങയും ആപ്പിൾ മാങ്ങ ഒക്കെ ആദ്യായിട്ട കേക്കണേ പക്ഷേ ആപ്പിൾ ജെറീന്ന് പറയണ്ട ഒരു സംഭവം കേ കേട്ടിട്ടുണ്ട് ആപ്പിൾ മാവ് ആദ്യാട്ടാ കേൾക്കിണെ ഞാൻ അത് വിചാരിച്ച ആപ്പിളിന്റെ മരത്തിനായിരിക്കും ഇവര് പറഞ്ഞത് എന്ന് പിന്നെ മാവന്ന പോയിട്ടോണ്ട ഒരു സംശയം തോന്നി
ഉം പക്ഷേ ഇത് ആപ്പിൾ മാങ്ങ ഞാനും ഈ അടുത്ത സമയത്താണ് ഈ നമ്മുടെ വീട്ടിലുള്ള ആഹ് വെറൈറ്റി ആപ്പിൾ മാങ്ങയാണെന്ന് തന്നെ മനസ്സിലാക്കിയത് അതായത് ഈ ആപ്പിൾ ഞാൻ പറഞ്ഞില്ലേ മാവ് മാങ്ങയൊക്കെ ഉള്ള ഒരു മേളയിൽ പോയപ്പം പക്ഷേ അവിടെ ചെന്നപ്പം നമ്മള് സാധാരണ സാധാരണ വാങ്ങുന്ന മാങ്ങകൾക്ക് പല പേര് കോട്ടൂരാൻ ആപ്പിൾ മാങ്ങ പിന്നെ ബദാം മാങ്ങ പിന്നെ കർപ്പൂര മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെല്ലാത്തിലും നമുക്ക് ഇവര് ടേസ്റ്റ് ട്ടേസ്റ്റ് ചെയാൻ വേണ്ടിട്ടും തരും അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ പലതും പല ടേസ്റ്റ് ആപ്പിൾ മാങ്ങിയന്ന് വെച്ചാൽ സൂപ്പർ ഒരു രക്ഷ ഇല്ല കഴിക്കാനും അടിപൊളി അങ്ങനെയാ ഞാൻ ഇവിടെ വന്നിട്ട് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് സെർച്ച് ചെയ്ത് നോക്കി പഠിച്ചത്
പക്ഷെ ഞാനാണെങ്കിൽ ഒരു വീഡിയോൽ കണ്ടതാണ് ഈ മാങ്ങയുടെ സീട് നമ്മള് പൊളിക്കുമ്പോൾ പൊളിക്കുമ്പോത്തിനും അതിന്റെകത്ത് രണ്ട് വണ്ട് കാണണ്ട് അങ്ങനെ കൊറെ പേരങ്ങനെ വീഡിയോ എടുത്തിട്ടേക്കുന്നു ഈ മാങ്ങയുടെ സീഡ മാങ്ങ കഴിച്ചിട്ട് അതിന്റെ സീഡിങ്ങനെ പൊളിക്കുന്ന രണ്ടായിട്ട് എന്നിട്ട് അതിന്റെകത്ത് ജീവനുള്ള രണ്ട് വണ്ട് അത് പക്ഷേ സത്യമാണോ എന്തോ പക്ഷേ കുറെ പേര്ങ്ങനെ ചെയ്ത് ഇട്ടിട്ടുണ്ട് സത്യാണ് ഇങ്ങനെ ഒകെ ഉണ്ട് പറഞ്ഞ്ട്ട്
അങ്ങനെയുണ്ടോ ഞാന് ഇല്ല ആ വീഡിയോ ഞാൻ കണ്ടില്ലടി പക്ഷെ എനിക്കത് ആദ്യത്തെ ആദ്യയിട്ട് കിട്ടുന്ന അറിവ അങ്ങനെയുണ്ടോ ചെലപ്പോ അത് ചുമ്മാതെ ആയിരിക്കൂല്ലേ നമ്മള് പണ്ട് പണ്ടൊക്കെ ഇങ്ങനെ ഈ മാങ്ങ പൊളിച്ചിട്ട് ഇതിന്റെകത്ത് എന്തോണ്ന്ന് അറിയാൻ വേണ്ടിട്ട് ആ സീഡൻ്റകത്ത് എന്തേവാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാ തലിപ്പൊളിച്ചൊക്കെ നോക്കിയിട്ടണ്ട് അപ്പൊ അതിന്റെകത്ത്ന്ന് ഒരു വൈറ്റ് കളറിലുള്ള ഒരു സംഭവം കിട്ടിയിട്ടുണ്ടെന്നല്ലാതെ ഈ ഒരു നീ പറഞ്ഞ പോലെ വണ്ടിനെയൊന്നും കണ്ടിട്ടില്ല
സത്യ അല്ല ഞാനും കണ്ടിട്ട് ഒന്നും ഇല്ല പക്ഷേ എടയ്ക്ക് ഇങ്ങനെ ഒരു സമയത്ത് ഇതിന്റെ വീഡി എല്ലരും ഇന്ന് ചെയ്യു ഉള്ളതാണോ എന്നറിയൻ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ വേണ്ടില്ല ഇപ്പൊ ഒന്നും വിശ്വസിക്കത്തില്ലല്ലോ സത്യാണോ കള്ളോ ആണോ എന്ന് അറിയത്തില്ല എങ്ങനെയും ചെയ്തു നോക്കണം മാങ്ങ കിട്ടുമ്പോ
അതെ അങ്ങനെ ചെയ്തൊക്കെ നമുക്ക് അറിയായിരിക്കും പക്ഷെ എന്നാലും എനിക്കൊന്നും അത് കുറെേൊക്കെ ഫെ ക്ക്‌ ആയിരിക്കും ചെലപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ ആരെകിലും പോളിച് നോക്കി ഒരു വീഡിയോ ഇട്ട്കണ് ബാക്കിയുള്ളവരേക്കെ അത് ക്രിയേറ്റ്യ്തിട്ടതായിരിക്കും ആ
ചെലപ്പോ അതു ആയിരിക്കാം പിന്നെ സപ്പോട്ടോണ്ടോ നിന്റെ വീട്ടില്
എൻ്റെ വീട്ടില് സപ്പോട്ടഇല്ലടി ഞാനിപ്പോ നട്ടിട്ടുണ്ട് ഒരു തൈ. പക്ഷെ സപ്പോട്ട് നിനക്ക് ഭയങ്കര ഇഷ്ടണല്ലേ നമ്മള് പണ്ട് എവിടയൊക്കെ പോകുമ്പഴത്തേക്ക് സപ്പോട്ട ഒക്കെ പറിച്ചുകോണ്ട് പോകായിരുന്നല്ലോ
അതെ സപ്പോട്ട് നല്ലത. എനിക് പേനി കൊറേ ദിവസം കൊണ്ട് സപ്പോട്ട് കഴിക്കണന്ന് പറഞ്ഞിരിക്കും പക്ഷെ എവിടന്ന കിട്ടായില ഇപ്പൊ സപ്പോട്ടയുടെ സീസൺ ഒക്കെ കഴിഞ്ഞന്ന് തോന്നുന്നു
ഈ സപ്പോട്ടൻ ആ കഴിഞ്ഞു കഴിഞ്ഞു. സപ്പോട്ട് നമ്മള് ശരിക്കും സപ്പോട്ടന്ന് പറയുന്ന വേറെ ആൾക്കാരൊക്കെ ഇതിനെ കിവിയന്ന് പറയും കിവിന്ന് പറയും ആ വേറൊരു പേരും കൂടെ ചിക്കു. ചിക്കു എന്നും പറയും പക്ഷെ ജ്യൂസ് അടിക്കാനൊക്കെ ഷേക്ക്ട ആ കിവിയന്നും പറയുന്ന മ്മ്
കിവിന്ന് പറയുന്ന ഫ്രൂട്ട് വേറൊരു ഫ്രൂട്ടല്ലേ ഒരു പച്ചയുടെ അകത്ത് ഇങ്ങനെ കറുത്ത കുത്തുകത്തായിട്ടുള്ള അരി അതല്ലേ കിവി ഇപ്പഴം
ആഹ് അതാണ് കിവി പക്ഷെ വേറെ നാടുകളില് ഇതിനേം കിവിയന്ന് പറയും ഈ സപ്പോട്ടേനെ
ആ എനിക്ക് തോന്നുന്നു ഇതിന്റെ രണ്ടിന്റെയും പൊറംത്തോട് കണ്ട ഒരുപോലൊയിരിക്കുന്നു കിവിടെ പൊറത്തെതോടും ഈ സപ്പോട്ടയുടെ പൊറഭാഗവും കണ്ട ഒരുപോലെയാ ഒരേ പോലത്തെ തെലിയാ പക്ഷെ ഇതിനെ ഞാൻ ചിക്കൂന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്
ആ ചിക്കൂന്നും പറയും സപ്പോട്ടെ പറയും പിന്നെ ഈ കിവിന്ന് പറയും ചെല നാട്ടില് പക്ഷെ കിവിയും സപ്പോട്ടെ കണ്ട ഇ പറഞ്ഞ പോലെ ഒരുപോലെയയിരിക്കുന്നത്
ആണല്ലേ എന്നാ പിന്നെ നീ കൊണ്ടുവന്നതൊക്കെ നട്
ആഹ് നടാം നിലം നട ഞാൻ നിന്നെ നി നി എന്നങ്കിലും വീട്ടിലോട്ട് വരുമ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാനൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്
ആഹ് എന്നാ കാണിച്ച തരണം ഇനി വരാൻ ഒരൂസം
ആഹ് ശെരിയടി എന്നാ പിന്നെ ശെരി
അവസ്ഥ എന്നാ നോക